ആ കേൾക്കുന്നുണ്ട് എന്തെല്ലാം വിശേഷം ഹലോ കേൾക്കുന്നുണ്ടോ
നല്ല ഇ ആ ആ കേക്കണ്ട് കേക്കണ്ട് ആ നല്ല നല്ല വിശേഷം നല്ല കാലാവസ്ഥക്കെങ്ങനെണ്ട്
വ കാലാവസ്ഥ ഇപ്പോ കൊഴപ്പില്ല്യ എങ് ഇപ്പുമയില്ല അവിടെയോ
ആ ഇവിടെ നല്ല വെയിലാ
വെയിലാണല്ലേ ഇവിടെം ഇന്നലെല്ലാം നല്ല മഴ പെയ്തിരുന്നു
ആ ഒ ഇന്നലെ നല്ല മയെയിരുന്നു അവിടെ അങ്ങനെ തന്നെ നല്ല മഴ രാവിലെ നല്ല മ ഇന്നലെ നല്ല മയേയിരുന്നു ഇന്ന് രാവിലെ നല്ല വെയില
ആ ആ എ ഇന്നലെ ഈ നേരൊക്കെ ഭയങ്കര മഴായിട്ട് ഞങ്ങള് ഇതേപോലെ തന്നെ കോട്ടൊക്കെ ഇട്ട് പൊറത്തൊക്കെ പോയിരുന്നു ഹ്
തന്നെ മയ കൊള്ളാന്
ആ മയ കൊള്ളാനെ ഇ മഴ കൊ ങാ മഴകൊള്ളുന്നിഷ്ടാണോങ്ങൾക്ക്
ഓ ഇഷ്ടാ ഉം ഫുഡയിച്ചോ
ഭക്ഷണം കയിച്ചു നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചോ
ഇല്ല ആ ഞാൻ ഇന്നൊരു കല്യാണണ്ടായിരുന്നു കല്യാണത്തിന് പോയി വന്ന് ഇരിക്കാ അ ഓ അവിടുന്ന് കയിച്ച്
ആആ എന്തായിരുന്നു അവിടെ ഭക്ഷണം
അവിടെന്ന് മ ബിരിയാണി ഇറച്ചി ബിരിയാണില്ലേ
ഇറച്ചി ബിരിയാണി ഇറച്ചി ബിരിയാണി ഇഷ്ടാണോ പോത്ത് ബി ഏ ഇഷ്ടണല്ലേ നല്ല രുചിണ്ടായിരുന്നോ
ഓ നല്ല രസ് മ് രുചിയുണ്ട് ഉം പെ നമ്മള് പെര് എവിടെ പെരുന്നാളൊക്കെ ആവുമ്പ വെക്കും
ആ ആ നിങ് നിങ്ങക്ക് ബിരിയാണി ഇണ്ടാക്കാ
ഓ ഇനിക്കറിയാ ബിരിയാണിണ്ടാക്കാൻ
ആ നിങ്ങ എങ്ങനെ എന്താണ് കോഴി ബിരിയാണി ഇണ്ടാക്കല്
കോയി ബിരിയാണിയൊ കോയി ബിരിയാണി ആ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലല്ലേ ഞങ്ങളവിടെ ഞങ്ങള് ഞാൻ ഉണ്ടാക്കല് ആദ്യം പിന്നെ കോഴിയൊക്കെ പൊരിച്ചിട്ട വെക്കല്
പൊരി ആ ആഹ് പൊരിച്ചിട്ട് അതെങ്ങനെ ഒന്ന് പറഞ്ഞരോ
അത് ആദ്യം കോയി ജസ്റ്റ് ഒന്ന് പൊരിച് എടുത്ത് വെക്കാ പിന്നെ ഉള്ളി വലിയ ഉള്ളില്ലേ വലിയ ഉുള്ളി കട്ട് ചെയ്ത് വെക്കുക വലിയ ഉുള്ളി പിന്നെ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതൊകൊന്ന് മിക്സിൽ ഇട്ടാണ്ട് ജസ്റ്റ് ഒന്ന് കറക്ക ഏ അത് കറക്കി വെക്ക പിന്നെ അക്ക് തക്കാളി അരിഞ് വെക്ക അന്നെ ഉള്ളി നെയ്യിൽ വാട്ടുക വാട്ടി ഇട്ടൊര് ബ്രൗൺ കളറ ആവുമ്പം ഈ ഇതാക്കിയ ചതക്കി വെച്ചതൊക്കെ കിട്ടട്ട് നലോ വയറ്റി എടക പിന്നെ അയിക്ക് തക്കാളിം ഇട ആ അതും നല്ലോതാക്കുക പിന്നെ അയിക്ക് തൈര് ഏ മറ്റതില്ലേ ചെറുനാ ങ്ങന്റെ നീര് ആ ചെറുനാരങ്ങ നീര് ഓ അതൊയിക്ക പിന്നെ ബിരിയാണി മസാല പൊടി കുരുമുളകിന്റെ പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഇ മ പിന്നെ ഒരുഏ ഏ ഏലക്കായും പിന്നെ ഏലക്കായും പട്ടയും പൂ ഇതുംല്ലേ അതും ജസ്റ്റ്
ഉ ഉ ഉ അല്ല ഈ കായത്തിലേക്കാണോ എടയാ
ആ ആഹ എന്നട്ട് കോ വേവിച്ചച്ച കോയിലേ ഏ ആ അത് ഇട്ടിട്ട്ന്ന് അടുപ്പത്തന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിട്ട് ഓഫ് ആക്കി വെക്ക മൂട മൂടിയൊക്കാ പിന്നെ നമ്മള് ചോറുണ്ടാക്കൂലേ ചോറ് പല രീതിയിലും വെക്കൂട്ട നെയ്ചോറാക്കി വെക്കും ഞാൻ തളപ്പിച്ചിട്ട് ഊറ്റി എടുക്കലാ
ഊറ്റി എടുക്കലാ ഒ അ അ അപ്പോ അതിലേക്ക് ഈ തണി ഏലക്കായും പ ട്ടിയും പൂവൊക്കെ ഇടൂലേ ആ വെള്ളത്തിലാട്ട് ആ ആ
അത് കഴക്കിടും പിന്നെ ഏ പിന്നെ അതയിക്ക്
ചോർട്ടാതിരിക്കാനെ ആ ആ ചോറ് ഒട്ടാതിരിക്കാന വേണ്ടി ആഹ ആ
തളപ്പിച്ചു ഊറ്റിയാല് ഓട്ടൂലല്ലോ
അ ചില അരിക്ക് ഉണ്ടാവൂലോ ഒരു ചില അരിക്ക് ഉണ്ടാവൂലോ നല്ല പശുള്ള അരി ഉണ്ടാവല്ലോ
ആഹ് ആഹ
അപ്പതിന് വേണ്ടിയിട്ട് ഞങ്ങള് നാരങ്ങ നാരങ്ങന്റെ ആ പീഞ്ഞല്ലിയെ അതിലേക്ക് തീഞ്ഞിട്ടുള്ളാ തോന്നില്ല അതിലേക്ക ഇടും ചോറ് എന്നിട്ട് ഊറ്റണ സമയത്ത് അത് എടുത്ത് കളയും
പിന്നെ ഞങ്ങ അങ്ങനെ ചെയ്യല്ല ഞങ്ങള് ഉ ഉപ്പിട്ടാ തന്നെ ഇതാവലല്ലോ
ആഹ
പിന്നെ അത് ഊറ്റി ആ ഊറ്റിക നല്ലോ വെള്ളം കളഞ്ഞിട്ട് ഈ തം പിന്നെ നമ്മള് ബടാ ദമ്മക്കി വെച്ചിലേ ബിരിയാണിന്റെ കൂട്ട് അയക്ക്ി ചോറ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുറഞ്ഞ വേവ് ലെന്നെ ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചു അങ്ങനെയാണ് ഞങ്ങള് ബിരിയാണിണ്ടാക്കല് മറ്റേ.. തില് പൊരിച്ച ബിരിയാണി
പൊരിച്ച ബിരിയാണില്ലേ ചി
അ ചിക്കൻ പൊരിച്ച്കാണ്ട്ള്ളെ അ
ഹ് അ ആ... എനിക്ക് എനിക്ക് നിക്ക് ന്താണ് ഇതുപോലെതന്നാണ് ഞാനും ഉണ്ടാക്കാറ് ഇങ്ങള്പ്പം പറഞ്ഞന്ന പോലെയാണ് ഞാന് ചി ചിക്കൻ ബിരിയാണി ണ്ടാക്കാറ് ബീഫ് ബിരിയാണി എനിക്ക് വല്ലാണ്ട് അറിയൂല
ബീഫ് ബിരിയാണി മ്മള് ആദ്യം ബീഫ് മസാ ത് ന്താ... മസാലകളൊക്കെട്ട് വേവിക്കണം ആദ്യം ഉപ്പ് ഉപ്പ് ഉപ്പ്, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി പിന്നേ ഒര് അ അമൂന്ന്ട്ട്ട്ട് ട്ട് നമ്മളൊന്ന് വിസിലടിച്ച് നല്ലോം വേവിച്ചണം മറ്റേത് വേവ് ആവൂല. ബീഫ് ആഹ് ബെയ് ബീഫ് അ വെവ് അ. അ അതാആദ്യം നല്ലോന്ന് വേവിക്കണം ന്ന്ട്ട് വേവിച്ചിട്ടാണ് അമാറ്റി റ്റി വെച്ചിട്ടാ.. പിന്നെ ഇതേമാതിരി നമ്മള് മസാലണ്ടാക്കാ അ മസാലേക്ക്‌ ചിക്കട്ണേന് പകരം ഈ ബീഫ് വേവിച്ചട്ട്ട്ട് എളക്കാ.. ഈ മസാലകളൊക്കെ കൂട്ട ട്ടിറ്റ് അതേമാതിരിയെന്നേ സെയ്മാണ് അ ഷെത് വ്യാതി വേവിച്ചാണൊള്ളൂ ചിക്കനാവുമ്മ വേവിച്ചണ്ടല്ലോ പെട്ടന്ന് വേവല്ലോ പൊരിച്ച് വെക്ക്‌ണ് പൊരിച്ചാതെ വെക്ക്‌ണതും വേവിച്ചണ്ടാ....
പൊരിച്ച് വെക്ക്‌ണ കോയി വേവിക്കണ്ടല്ലേ..
പൊരിച്ച് വെക്ണത് വേവിക്കന നമ്മള് പൊരിചിട്ക്കുമ്പൊ വേവ് വെന്ത് പോവൂലേ...
ആ അപ്പഞമ്മള് അയ്ന്റടീല് ഈ ചോറ്തിന്റെ മേലോട്ട്ടണ്ടേ അപ്പമ്മള് അത് അയ്ന്റടീല് വ വെക്കണ്ടേ ഈ.. എന്നാണ്. കോയി ഏ.. ന്താണ് കോയും കായമ്പാടം വെച്ച് ചെയ്യണ്ടേ...
അ കായ മിക്സെയ്തിട്ട് അയ്ന്റെ മോള്ക്ക്‌ ഇ ചോറ്ടണം അവ്ടമ്മളൊന്ന് കുറഞ്ഞതീലൊന്ന് ചൂടാക്കിട്ക്കണം
ചൂടാക്കിട്ത്താമതിലെ അ അ
കാരണമ്മളൊക്കെ നല്ലോ ഉഷാറാക്കി വെച്ചതല്ലെ പിന്ന ആ വേ വ് ത് ആ.. അയ്ന്റെ വാവി ഈ ചോർക്ക് കിട്ടാവേണ്ടിട്ടാണ്പിന്നമ്മള് ഒന്നും കൂടി ചൂടാക്കണത്
അ അ അങ്ങനെ അ അ
ആഅയ് അങ്ങനെന്നല്ലെ ഇങ്ങളും വെക്കല്
ആ... ഇങ്ങനെതെന്നേണ് വെക്കല്
ഇക്കൊക്കെന്താണ്ടാക്കലപ്പൊ
പെരുന്നാക്ക് ബിരിയാണി തന്നെ ഉണ്ടാക്കല് ചിക്കൻ ബിരി കോഴി ബിരിയാണി
ആ... ഞങ്ങള്ക്ക്‌വ്ടെ കടായിണ്ടാക്കല് കടായിയും പച്ചക്കറി ബിര്യാണിം
അ പച്ചക്കറി ബിര്യാണിലെ പച്ചക്കറി ബിര്യാണി വെക്കലെങ്ങനേണ്
പച്ചക്കറി ബിര്യാണി വെക്കല് മ്മള് സാദാ നെയ്ച്ചോറ് വെക്കൂലേ
അ അ.
തുപോലെതന്നെ അത് അയ്ന്റെ മുന്നേം മ്മള് ഉള്ളി പിന്നെഅണ്ടിം മുന്തിര്യോഒക്കെല്ലേ ആ.. ബിര്യാണിക്ക്‌ അണ്ടിം മുന്തിര്യോക്കല്ലേ മ്മള് വാട്ടി ഇട്ട് വെക്കണട്ടോ പിന്നെമ്മള് ദമ്മ് തൊറക്ക ക്കുമ്പളാണ് അതൊക്കെ അയ്ന്റെമോളില് വിതറല് അവ് പറയാൻ മറന്നോയി അഹ് ത് പറഞ്ഞപ്പളാ
ഞങ്ങള് ബിരിയാണിക്കെങ്ങന ചെയ്യലെന്നറിയോ.. ഓ... ഉള്ള്യകിണ് ബ്രൗൺ കളറായ ഉള്ളി അയിന്റെ മേലെ പാറ്റൂലേ..
അ.
സമയത്ത് അണ്ടിം. മുന്തിരിയൊക്കെ അങ്ങനെ അങ്ങണ്ട്. പാറ്റല്ലാണ്
ആഹ, അങ്ങനെ
ആ ആഹ
അതന്നെ അത് ലാസ്റ്റണ് അമ്മള് ബിരിയാണി ദമ്മ് തൊറക്കുമ്പോളാണ് അതൊക്കെ, ചെയ്യണ്ടേ
ആഹ, ആഹ, ആഹ നിങ്ങക്ക്. മ്. ന്താണ് പോത്ത്. ബിരിയാണി. ആണോ. അല്ലെങ്കിൽ ഏ, എന്താണ്. കോഴി ബിരിയാണിയാണോ. ഇഷ്ടം
പോത്ത് ബിരിയാണി. അരസല്ലേ പോത്ത് ബിരി
എൻക്ക്. കോയി ബിരിയാണ. കൂടുതൽ ആൾക്കാർക്കും. പോ ത്ത്. ബിരിയാണിയാണ് ഇഷ്ടം പോത്തിനോടാണ് ഇഷ്ടംണ്ടാവ പോത്ത്. കറി ആ എനിക്ക് കൊയിയാണ് ഇഷ്ടം കൂടു
ഇവിടെ. കുട്ടിക്കൊക്കെ. ഇഷ്ടം. കോയിയാണ് പഷേ ഇവിടെ അധികം കൊണ്ടരൽ ഇപ്പൊ. ബീഫാണ്. പോത്താണ്
ആ. ആഹ്. ഹേ. ഇപ്പൊ പെരുന്നാളാ. ആയൊണ്ട്. ഒരു പാട്, പോത്ത്. കിട്ടിട്ടുണ്ടാവൂലേ. പോത്ത ർച്ചി
ആ. ഹ് എല്ലാര. ഹ്ഹ. വീട്ടിലുഅങ്ങൻ ന്നെണ്. പെരുന്നാൾ വലിയ പെരുന്നാളിന്. പ്രേ
ആ, ഹ, ആ, അത് കല്ലോണ്ട് കൊറേ ഉണ്ടാവുല്ലോ ആ, അത്. മ്. നെ. ഹ് ഹ് ഉ ഓരോ അയിനോട് ഓരോ സാധനം ഉണ്ടാക്കിങ്ങനെ. കൊടുക്കു
ആഹ, നിങ്ങള് പലഹാരങ്ങളൊക്കെ. ഉണ്ടാക്കുമായിരിക്കുലേ
ആഹ്. വെച്ചിട്ടോ ആഹ മ്മള്. ഹ് മറ്റേ ഇതൊക്കെ ഇണ്ടാകൊ എൽച്ചി. മറ്റേം അ. കേ. അങ്ങനെ. ഒന്നുംണ്ടാകുല. മറ്റേ. ത് ഇണ്ടാകൽണ്ട്. കട്ലെറ്റ്‌
ആഹ, കട്ട്ലൈറ്റ്. സമൂസൊക്കെ. ഇണ്ടാക്കോ
ആഹ്, അങ്ങനെക്കെണ്ടാകും അല്ലാതോന്നു. അറിയീല. മ്മളാ. അ ക്കെ. നമുക്. നോക്. ഇങ്ങനെ. കിട്ടുമ്പൾ. ളല്ലേ
നോ. ആ. ആ നോമ്പി നോമ്പിനെക്കെ. ണ്ടാക്കോ. എന്നുംണ്ട് ണ്ടാക്കോ. എണ്ണപ്പരി. എണ്ണ പലഹാരങ്ങൾ
ലഎന്നുംണ്ടാക്കൂല. അഹ്. എന്നും ണ്ടാക്കുബൊ നമ്മക്കൊരു. ഹോം ഇത്ണ്ടാവ് ലല്ലോ
ആ, ആഹ, എന്നും പത്തിരിയും. എറച്ചി. കറിയുംണ്ടാവും
ആഹ, എർച്ചിക്കറി. എന്നും. ഉണ്ടാവും ഇല്ല പച്ചക്കറി എല്ല എറച്ചി കോഴി. അതേണ്ടാവുള്ളു. മക്കക്ക് അതാണ് പറ്റിയല്ലെങ്കി. ഒരു നോമ്പോറ്റതല്ലേ
ആ, ആഹ, അങ്ങനെ ആ, ഉലെ
മ്മ്. അങ്ങനെയാണ്. അധികം ഹ. ഞാൻന്നാ. വിളിക്കട്ടങ്ങക്ക്
ആ, ഓക്കെ. ഓക്കേ